ഹലോ ഹലോ ആഹ്‌ കേക്കെൺണ്ടാ?
ആഹ് കേക്കണെണ്ട്.
എണ്ട് ആഹ് എന്താ ഭക്ഷണം കഴിച്ചാ?
കഴിച്ചട്ടില്ല കഴിക്കണം
കഴിച്ചട്ടില്ലേ
ഷ്ണം കഴിച്ചാ
ആഹ് കഴിച്ച് കഴിച്ച് ഉം എന്തായെന്ത്ട് തിരക്കാണോ
ഇല്ലാ കൊഴപ്പൂല്ല എടക്ക് തെരക്കുവരും. ഇപ്പ കൊഴപ്പൂല്ല ഹലോ, അവിടെ മഴയൊക്കെയുണ്ടോ
ആഹ്‌. മഴ, വെളുപ്പിനെ യുണ്ടായിരുന്നു മഴ. പിന്നെതേ, ഇപ്പതേ നല്ല വെയിലാണ്. ഊം
പണിയെല്ലാം കഴിഞ്ഞോ?
പണിയാ, കാ കഴിഞ്ഞ് കഴിഞ്ഞ്. ന്നറ്റ് എന്താ. എവിടെയൊന്നും പോയൊന്നു ല്ലേ
ഏഹ് അമ്പലങ്ങളിലൊക്കെ പോയി, അല്ലാണ്ട് വേറെങ്ങുംപോയില്ല.
എവിടെയാ പോയത്?
ഞങ്ങള് ഗുരുവായൂര് പോയി. കൊടുങ്ങല്ലൂരു പോയി. ഗൂരുവായൂരൊക്കെ ഭയങ്കര തെരക്കാണ്.
ഏഹ് തെരക്കാണ് ലേ
ഉം ഇവിടെയെന്തോ, ചോറു കൊടുക്കല് ഒക്കെയിണ്ട്. ഞങ്ങളിവിടുന്ന് ബസ്സിനാണ് പോയത്.
ആഹ് കൊറേ നേര അപ്പൊ ക്ക്യൂ നിന്നൊ അപ്പം
ആഹ് അഹ് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നിന്നാലാണ് നമുക്ക് കേറാൻ പറ്റുള്ളൂ
കേറാൻ പറ്റോളല്ലേ.
ഉം. ഇപ്പ അവിടെ എന്തോ പൂജകളും കാര്യങ്ങളൊക്കെയ്ണ്ട്. അപ്പ അതിന്റെ
അമ്പത്തിലല്ലേ
ആഹ്
ഉം അപ്പ അതാണ് ഇങ്ങെങ്കിലപ്പൊ വഴിപാടിൻ്റേതൊക്കെ ആയിട്ട് പോയതാണോ അപ്പം
ആഹ് ഒരു വഴിപാട് ബടണ്ടായിരുന്നു. നിങ്ങളെങ്ങും പോയില്ലേ?
ഏയ് ഇല്ല പോയിട്ടില്ല. പോയേണ് വച്ചാ ഇപ്പൊ പോയത് അതിരംപിള്ളി പോയായിരുന്നു
ആഹ് അവിടെ എങ്ങനെയുണ്ട് മഴയൊക്കെ ആയത് കൊണ്ട്
ക്കെ നല്ലതാണ് കൊഴപ്പൊന്നുല്ല ഇപ്പൊ അവിടെ ഇപ്പൊ കുറേ ഇങ്ങനെ ഏം ഏഹ് നല്ല സ ഹ് എല്ലാ അവട് സ്ഥലങ്ങള് ഇപ്പോ എല്ലാരും പോണതൊക്കെയാണല്ലൊ കൂടുതലും
ന്നെ ഒരു മറ്റേ പാർക്ക് ണ്ടല്ലോ അവിടെ പോയില്ലായിരുന്നൊ
ആഹ് അങ്ങട് അങ്ങട് ദേ അവിടെ ആഹ് പോയായിരുന്നു പോയായിരുന്നു
എങ്ങനെണ്ടായിരുന്നു? ഞങ്ങളൊരു
ആടേക്ക്. നല്ലാ
പോയാര്ന്നൊ?
ആഹ് വേ അതന്ന് പോണോന്ന് വിയാരിക്ക്ണ്ട് ഒന്നൂടി ആഹ് കാറിന്
ആഹ്
കാറിനാണ് പോയത്. ഇനിയിപ്പോ പോണം ഒന്ന് വേറാഴ്ശൂടി നല്ലത് ഭക്ഷണൊക്കെ നമുക്ക് എന്ന് വെച്ചാല് ഏഹ് പൊറത്ത്ന്ന് ആഹ് പൊറത്തുന്നാണ് കൂടുതലും കഴിച്ചത്. പിന്നെ നമുക്ക് ഇവട്ന്ന് ഉണ്ടായി കൊണ്ടോവാനൊക്കൊന്നും പറ്റൊ ഒന്നുല്ല. അങ്ങനെ. പൊറത്ത്ന്നാ കഴിച്ചത്. എല്ലാരും കൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് പൊർ ത്ത്ന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സന്തോഷവല്ലേ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പ ഉം
ന്ന് ഞായറാഴ്ച സ്പെഷ്യലൊന്നും ണ്ടായിരുന്നല്ലേ
ഞായറാഴ്ച എന്തണ് കോഴിക്കറി ഉണ്ടായി ഒക്കെയായിരുന്നു സ്പെഷ്യലായിട്ട്ല്ല അന്നത്തേതായിട്ട്
ആ ബിരിയാണി ഒന്നും വെച്ചില്ലേ ഉ
ഇല്ല ബിരിയാണി വെച്ചില്ല ഉ യാക്ക് കോഴിക്കറി വൊക്കാനറിയാമോ
ആ കോഴിക്കറിക്കെവെക്കുംനിങ്ങള എങ്ങനെ വെക്കണത്
എങ്ങനെയാണ് കോഴി ഏ ഞങ്ങളൊ ക്ക്ണത് എന്താണ് ഏ ആദ്യം മറ്റേ രണ്ട് തരത്തിൽ വെക്കണതുണ്ടല്ലോ ഒരേതില എന്താൽ ഈ ചിക്കനെല്ലാംകൂടി ങ്ങനെ മസാലകളെല്ലാം കുഴച്ചിട്ട് ആഎണ്ണയിലിട്ട് വറുത്തിട്ട് ആണ് വെക്കല് നിങ്ങ എങ്ങനെയാ വെക്കണ
ഞങ്ങള് വർത്തെ വെക്കോളു ഇവിടെ വറുത്ത് വെക്കണതല്ലായിരിക്കും ശരി ശരി പിന്ന വല്ലാണ്ട് പച്ചനെ വെക്കുന്നത് അങ്ങനെ ആരും കഴിക്കാറില്ല
കഴിക്കൂലേ ആ ഇവിടെ ഞാ ഇടക്ക് പച്ചന ഇണ്ടാക്കണത് എന്ന് വെച്ചാല് അതാകുമ്പം എല്ലാം എങ്ങന വെച്ചാല് നമ്മുടെ ചട്ടിക്കാത്തിട്ട് ആഎളുപ്പത്തിലുള്ള പണിയാണ് ചട്ടിക്കാത്ത ഇട്ട് ഏ എന്നിട്ട് എല്ലാ സാധനങ്ങളും വഴറ്റി ചിക്കൻ അങ്ങാട് ത്ത് നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ഒരു എന്താ ച്ചാ ചിക്കന്റെ ഒരു വേവ് അനുസരിച്ച് അത് അങ്ങട് ഇരുന്ന് അവിടെരുന്ന് വെന്തോളും മൂടി വെച്ചാൽ
ആഹ്
പിന്നെ പിള്ളേക്കും കൂടുതലും വറക്കണതാണ് ഇഷ്ടം പിന്നെ നമ്മെല്ലാം കണ്ടൊക്കെ വേണോ ഇപ്പഴത്തത് ഇല്ലേ പോവാനായിട്ട് മ് ഓയലിനും വെളിച് ച്ചെണ്ണക്കക്കെ പൈസ കൂടുതലല്ലേ
ആഹ് പിന്ന എന്നിട്ട് ഇന്നത്തെ ഉച്ച ഭക്ഷണൊക്കെ കഴിഞ്ഞാ
ആ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇന്ന് ദേ കക്കറച്ചിയായിരുന്നു കക്കറച്ചിയും അയിലയും
അത് ആ കക്കറച്ചി എങ്ങനെ വറത്തരച്ചാണോ വെച്ച
ക ഏയ് കക്കറച്ചി എന്നാ പറഞ്ഞ് വെച്ചാല് ഇപ്പൊ കുഞ്ഞി പൊടിക്കക്കറച്ചി ആയിരുന്നു
ആ ആഹ്
അത് ഉം ആ ചെറിയതായതുകൊണ്ട് പിന്നെ കളയേണ്ടവന്നില്ല
ആ അപ്പ അത് മണ്ണ് കടിക്കലൊന്നും ഇല്ലല്ലോ
ആഹഗു മണ്ണ്ണ്ടായിരുന്നു നമ്മ സെപ്പറേറ്റ് ചെയ്ത് ഇതായില്ലായിരുന്നെങ്കി കഴുകി വേറെ വെള്ളത്തില് ഇങ്ങനെയിട്ടിട്ട്
സ് ചീല്ലാ നക്കതി
അത് ഉപയോഗിക്കണം അന്നിട്ട് അടപ്പത്ത് വെച്ചീ വേവിക്കണം ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട്
ആഹ് ആ
പിന്ന വെന്ത കഴിയുമ്പ ന്നിന്റെ സവാള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞിട്ട്
പോപ്പത്തിയണ്ടന്ന് തോന്നണ് അല്ലേ
ഉം ഗരം മസാലയാണ് നമ്മ ഉപയോഗിക്ക്
ആ ആ
ഗരം മസാലയൊക്കെ ആണല്ലോ അതിന്റെ നല്ല സ്വാദ ഉണ്ടാവണത്
പിന്നെ നമ്മുക്ക് വെച്ചാല് അവിടെ നന്നായിട്ട് മൊരിയേം വേണം
ആഹ്
മൊരിഞ്ഞെടുത്താലേ കഴിക്കാൻ പറ്റൂ എനിക്ക് കഴിക്കാൻ പറ്റൂലേ മൊരിയാതേക്കുന്നും ചിലരിക്ക് ചില ഇതുപോലെ ഒരു ഇതണ്ടല്ലോ കഴി ക്കണത് ചിലരിക്ക് വേ വറത്തും ചിലരിക്കു മൊരിയാതേം എക്കെ എടുക്കണവരും ഉണ്ടല്ലോ
മ് ഉം
അങ്ങനെ വേണെങ്കിലും ഇ ഉപയോഗിക്കാം അതെ
ക്കെട്ട എന്നട്ട് പിന്നെ എന്താ പിന്നെ എന്തറെ വിശേഷങ്ങള്
നല്ല വിശേഷമല്ല അവിടത്തെ ഇങ്ങനെ പനിയുടെ ഒരു പ്രശ്നങ്ങള് എങ്ങനെ വാർത്തയിലൊക്കെ അതൊക്കെ കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്ക
ഉ ആഹ മറ്റേ ശിഖല്ലടല്ലേ
ആഹ
സിക്കല്ല നിപ്പ ഏന നമ്മ കാലാവസ്ഥ ഇത് ഇങ്ങനെ നൽക്കണ കാരണമാണ് ഇങ്ങനെ ഒര അസുഖങ്ങളൊക്കെ
ആഹ അക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അസുഖങ്ങള് വന്നാ അപ്പ തന്നെ ഹോസ്പിറ്റലിൽ പോവോ
ഓ കാണിക്ക അതാ അവന്നെ ഇന്നത്തെേ ഇപ്പ അങ്ങനെ തന്നെയാ കാണിച്ചത് ഈ ന്യൂസിലും അങ്ങനെ തന്നെ കാണിച്ചത് നമ്മുടെ വീട്ടിലെ മാതാപിതാക്കള് ഇല്ല ഇവിടെ റേഡിയോ ഇല്ല
ആഹ എവിടെന്നെ ഞങ്ങാറര് ആ റേഡിയോയില് കേട്ടുകൊണ്ടിരിക്കുന്നത് വാർത്തകളാണ് കൂടുതൽ
ആ ഇവിടെ ടിവിയില് ഇവനിക്ക് പിള്ളേര് ഈ കാർട്ടൂൺ വെച്ചേക്കണാരണം അതൊന്നും കാണാനൊന്നും പറ്റില്ല
ആഹ
പിന്നെ ഇവര് ഇല്ലാത്ത സമയത്തൊക്കെ മാത്രേ ന്യൂസ് ഒന്ന് വെച്ച് കാണുള്ളൂ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല
അതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും അറിയണെങ്കിൽ ഫോണിലൂടെ അറിയും എന്തെങ്കിലൊക്കെ ഇതാണെങ്കില് ഫോൺ നമ്മ നമ്മ തുറന്ന് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്ക്കെ തുറന്ന കഴിഞ്ഞാൽ ഇകത്തൊക്കെ ഉണ്ടാവുവ അല്ലേ
ബലൂടെയൊക്കെ നമുക്ക് ഉള്ള അറിവുകളൊക്കെ നമുക്ക് അയലൂടെ കേക്കാം
ആഹ്.
അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു മരിച്ചല്ലോ.
ആഹ് അത്.
മലപ്പുറത്തെങ്ങാണ്ട്.
കോഴിക്കോട് ഒരു കൊച്ച് മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് എന്തോ ഉണ്ട്. ഉം കോഴിക്കോട് ഉണ്ടോന്ന്.
ഞാൻ ഇതില് കണ്ടതില് മലപ്പുറം ഉണ്ടായിരുന്നു തോന്നുണ്ട്. മലപ്പുറം ആരുന്നുന്ന് തോന്നണ് ഞാൻ കണ്ടതില് ഉം അപ്പോഴാണ് പറഞ്ഞത് വി ട്ടിലെ ഇത് കെട്ടിക്കിടക്കണ വെള്ളം ആന്ന് പിന്നെ. കുടി വെ ഇത് തിളപ്പിച്ച വെള്ളം തന്നെ കുട്ടികൾക്ക്.
എടുത്താരുന്നാ.
അവര് ഇവിടെ വന്നിട്ട് ഏഹ് എന്താണ് ഇങ്ങനെ ഏതൊന്നന്ന് വെറുതൊന്നന്ന് പറഞ്ഞിണ്ടും പോയി. ഇങ്ങനെ പിള്ളേർക്ക് തിളപ്പിച്ചാ വെള്ളം കൊടുക്കുക അങ്ങനെ അധികം നേരം ഒന്നും നിന്നില്ല. തിളപ്പിച്ച വെള്ളം കെടുക്കാ.
എല്ലാവർക്കും ഓര് ക്ലാസ്സ് എടുക്കണൊന്നുണ്ടേ.
ആഹ് പിന്നെ വന്നിട്ട് ചോയ്ച്ചു നമ്ക്കറിയാലോന്ന് നമ്മി ഇപ്പെ ദിവസോ കേക്കണതല്ലേ? അങ്ങനെ വന്നുണ്ട് പോയി അറിയാലോ പൊറത്തൊക്കെ എന്തെങ്കിലും.
പറ്റുന്ന രീതിയിലൊക്കെ അവര് പറഞ്ഞു തരുന്നുണ്ട്.
ഉം നമ്മളി തിനോട് അവര് പറഞ്ഞതെന്നാവച്ചാല് ഈ പാത്രങ്ങളിലൊക്കെയെന്നും വെള്ളൊന്നു എടുത്ത് വെക്കരുതെന്ന്.
ആഹ്. ആഹ്.
നമ്മ നമ്മടെ ഇത് ഏഹ് നമ്മ തന്നെ. സംരക്ഷിക്കാന്നും പറഞ്ഞോണ്ട് ഉം ശ്രദ്ധിക്യാ. ഉം.
ചെറിയ തോതിലുള്ള ബീച്ചകള് പോലും അതിന് ആഹ് ഓക്കെ ഓക്കെ.
ക്കെ ശരി ശരി ശരി.
ആഹ് ശരി ശരി.
ഉം.